സുഖല്ലേ?
അതെ സുഖാണ് എന്തപരിപാടി?
എന്താ അങ്ങനൊയിരിക്കുണു.
അത ഇവിടെ എങ്ങനെ ആഹ് ഞാനിങ്ങനെ ഇരിക്കായിരുന്നു എവിടെന്ന് പുറത്ത് നോക്കിയപ്പോ പള് വേസ്റ്റ് എല്ലാവരും മ അത് നോക്കിരിക്ക വീടിന്റെ പുറത്ത നോക്കിയ എവിടെ ഭയങ്കര ആൾ ക്കാരേച്ചാൽ ഒന്നാമത് ഇന്റെ വീ റോഡിന്റെ ആ സൈഡില്ലാ പോകുമ്പോ അവല കൈക്കുള്ള വേസ്റ്റ കാര്യൊക്കെ അവിടെ കൊണ്ടിടാം രീതിൽ ഇ വീടിന് മുൻപാകാതെ ആ വേസ്റ്റ് കൊണ്ടാണ് നിറഞ്ഞെത് അത് ഭയങ്കര ബുദ്ധിമുട്ട് ഒന്നാമത് അമ്മക്കന്റെ ബുദ്ധിമുട്ടാ കാരണം. ഒന്നാത് പരിസ്ഥിതിയെ ഇല്ലാതാക്കുന്ന സ്വഭാവമാണ് അതിപ്പോ ഞാൻ മനസ്സിലാക്കും ഇന്നത്തെ കാലത്ത് ആൾക്കാർക്ക്. പുച്ഛത്തോടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നത് അതിന്. ഒരു വലിയ രീതിയിൽ നോക്കി കാണുന്നില്ല പക്ഷെ ഇതിന്റെ പലപ്പോഴും ഇതിന്റെ പ്രത്യാഘാതം നമുക്ക് തന്നെ അറിയാം. നമ്മക്കന്നെഅറിയ നമ്മുടെ നാട്ടിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒരുപാട് എ ഏ കാലാവസ്ഥ വ്യതിയാനങ്ങൾ സംഭവി പല പലപ്പോഴും നമുക്കറിയാം വെള്ളപ്പൊക്കൾ അതുപോലെ മലയിടിച്ചിലുകള് പിന്നെ പലപ്പോഴും ശക്തമായ. യിട്ടുള്ള കാറ്റ മഴ വരുണ്ട് പലപ്പോഴും നല്ല വെയിലൊക്കെണ്ട് അപ്പൊ ഇ സംഭവിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യത്തിൽ പരിസ്ഥിതി നശിപ്പിക്കണ്ട്ന്നെല്ലെ അപ്പ നമുക്കറിയ നമ്മളക്കെ പല ന്തങ്ങ നേരിട്ട് അല്ലെങ്കിൽ കണ്ടിട്ടുള്ള ആളുകൾ പലപ്പോഴും നമുക്കറിയ മണ്ണിടിച്ചില് അങ്ങനത്തെ. കാര്യങ്ങളൊക്കെ സ സ ഇതിന്നെഒക്കെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചൽ അവിടെ മരങ്ങൾ ആളുകൾഒക്കെ നശിപ്പിക്കാണ് അപ്പോപിന്നെഇ ഇതുപോലെ മറ്റുള്ള നമ്മള് ഇത്തരം ഈ ഫ്ലഡ് അഥവാ ഇത്തരം ഈ വെള്ളപ്പൊക്കം ഉണ്ടവ്ണകാരണം എന്താ അത് ഈ മണൽ. നമ്മൾ ഈ ക പുഴ പുഴകളിലെമണലുകൾ വരുന്നു അങ്ങനത്തെഒരുപാട് രീതി പ്രയാസണ്ട് അപ്പോ നമ്മൾ. ചെയ്യുന്ന ഒരുപാട് കുറ്റങ്ങൾ ഒരുപാട് പ്ര പ്രവർത്തനം കൊണ്ട് നമ്മുക്ക് തന്നെ ഇതിന്റെ വലിയ പാര വെക്കുന്ന രീതിയിൽ മാറി. അപ്പൊ ഇത് നമ്മൾ തന്നെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് അപ്പോ മരങ്ങളൊക്കെ എന്താച്ചൽ പരിസ്ഥിതി. മരങ്ങളാണ് മനസ്സ്ക്ക് ആദ്യം വര നമുക്ക് ആ ജൂൺ അച്ക്ക് ലോക പരിസ്ഥിതി ആചരിക്കാറുണ്ട് ഞാൻമനസിലാക്ക മ്മ് വെറും ആ ദിവസത്തിലേക്ക് മാത്രം പലപ്പോഴും കുട്ടികളുടെ മനസ്സിൽ പരിസ്ഥിതി എന്നത് ചുരുക്കപ്പെടാറുണ്ട്. ആ ദിവസം കുട്ടികൾക്ക് ചെടി കൊടുക്കും അത് കഴിഞ്ഞപിന്നെ കുട്ടികൾക്ക് അത് ബോധമില്ല പിന്നെ അടുത്തൊരു കൊല്ലം ആ ജൂൺ അഞ്ച്. ഞ്ചായിട്ട് പിന്നെ അവർക്ക് ആ ഒരു ചിന്ത ഉണ്ടാവൊള്ളു. അപ്പൊ ഇത്തരത്തില് പലപ്പോഴും ചുരുക്കപ്പെട്ടിട്ടുണ്ടോ എന്നൊരുതോന്നൽണ്ട്പരിസ്ഥതിയെ ക്കുറിച്ച് ഒരു ബോധം നിങ്ങളുടെ അഭിപ്രായ എന്ത ഈ വിഷ യത്തിൽ.
തീർച്ചയായിട്ടും അത് പ്രധാനപ്പെട്ടൊരു ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് അതായത് പരിസ്ഥി. തിയെ നമ്മള് സംരക്ഷിക്കണം കാരണം ഇന്ന്. പല ആളുകളും ശ്രദ്ധിക്കാതെ പോണ ഒരു കാര്യാണ്. ഇപ്പ നമ്മക്കൊരു മിഠായി കഴിക്കാണെങ്കിൽ മറ്റോ ഭക്ഷ ഭക്ഷണ സാധനങ്ങൾ അതിൻ്റെ പൊതി ഇതളൊക്കെ. പരിസരം നോക്കാതെ അത് വലിച്ചെറിയുന്ന ആളുകളുണ്ട് അത് അവര് ചിന്തിക്ക്ണില്ല അവര് അവരുടെ അപ്പത്ത കാര്യം മാത്രം നോക്കണേ ഭാവിൽ അതുകൊണ്ടുള്ള ബു ബുദ്ധിമുട്ടുകൾഏ. ചിന്തിക്കുന്നില്ല കാരണം. ഏ ഒരു ഉദാഹരണത്തിന് ഇപ്പോ ഒരു ഭക്ഷണത്തിൻ്റെകിറ്റൊ പൊതിയോ എന്തേലും അത് അവന്റെ ആ ട്ട വേസ്റ്റുകൾ അവര് നിശ്ചിത സ്ഥലത്തല്ലാതെ അത് ഏ പിന്നെ. തോന്നുന്ന സ്ഥലത്ത് അത് നിക്ഷേപിക്കായാണ് അതങ്ങനെ പിന്നെ ഒഴിവാക്കിയിടാണ്. അപ്പോ ഇതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് അവിടെ താമസിക്കുന്നവർക്ക് അത് വലിയൊരു ബുദ്ധിമുട്ടാണ് നമുക്കിപ്പോ കാണാൻ ഒരുപാട് സ്ഥലത്ത് കൂടി പോകുമ്പോ അതുപോല പുഴകളോ അല്ലെങ്കിൽ കുളങ്ങളോ അല്ലെങ്കിൽ റോഡ് സൈഡിക്കോ ഇങ്ങനെ ഒരുപാട്. പാട് മാലിന്യങ്ങൾ കൊടുന്ന് തട്ട്ണത് കാണാം അപ്പൊ ഇതൊക്കെ ന്ന് പറഞ്ഞാല് ആ പ്രദേശവാസികൾക്ക്ത് വലിയ രീതിയിൽ അവർക്കത് ദോഷ ഷകരമായിട്ട് ബാധിക്കും അപ്പോ ഇതിനുള്ളൊരു മാർഗ്ഗം എന്ന് പറയുമ്പോൾ ഇപ്പോ ഓരോ പഞ്ചായത്തിലും ചെറിയ പഞ്ചായത്തുകളൊക്കെ നമുക്ക് കാണം ഈ വേസ്റ്റുകളൊക്കെ. ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏ സൗകര്യം അതിനായിട്ടുള്ളരു സ്ഥല സൗകര്യം. ഉണ്ടാക്കുകയും അവിടേക്ക് അതിൽ മാത്രം വേസ്റ്റുകൾ നിക്ഷേപിക്കുകയും ചെയ്യ അപ്പോ ഒരു പരിധി ഇതുവരെ ഈ പരിസ്ഥിതി മലിനീകരണം പിന്നെ തടയാൻ കഴിയും അതേപോലെ തന്നെ. ഏ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്ക പിന്നെ നമുക്ക് അവിടെ ഒരു കടീക്ക് ഒക്കെ നമ്മൾ പോവുവായാണെങ്കിൽ. ങ്കിൽ അവിടെ കവറ് കൊണ്ടുവന്നസ്ഥാനത്ത് തുണിസെഞ്ചു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുക അങ്ങനെ. ഏതെല്ലാം പിന്നെ മേഖലകളിൽ നമക്ക് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗങ്ങൾ പ്ലാസ്റ്റിക്കിന്റെ കുപ്പികളും മറ്റു റ്റും പിന്നെ ഉപയോഗം കുറക്കാൻ എത്രത്തോളം കഴിയും അത് കഴിവിന്റെ പരമാവധി നമ്മൾ പ സ്റ്റിക്കിന്റെ ഉപയോഗം കുറക്കുകയും ആ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്ന സ്ഥാനത്ത് മറ്റെന്തെങ്കിലും വസ് ത്തുക്കൾ നമ്മൾ കണ്ടിട്ട് നമ്മെളെ കാര്യങ്ങൾ ഉപകാരങ്ങൾ അതുകൊണ്ട് നടക്കും അതാണ് ആവിഷ യത്തിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ് ഈ വിഷയത്തെക്കുറിച്ച്.
അത് നിങ്ങള്പറഞ്ഞത് കാര്യട്ടോ അഥവാ ഈ പ്ലാസ്റ്റിക് ഉപയോഗം അതാണതിന്റെ. ഏറ്റവും വലിയൊ പ്രയാസഞാൻ മനസ്സിലായി കാരണം നമുക്കറിയാം. നമ്മളിപ്പോ ഏത് കടിയി പോയലും അല്ലെ ഏത് സ്ഥലത്ത് പോലും അവര് അവരുടേതായിക്കണ്ട ഒരു കാ അവരുംകീസ് തെരും നക്ക ഏത് അറച്ച കടി പോലെ അ അതിനൊരു കീസരും ഇനി ഒരു ഡ്രസ്സ് കടേന്ന് വസ്ത്രം വാങ്ങാ പോയ അവിടുന്ന് വേറെ കവറരും അ ഓരോ കവറരും നമ്മള് മനുഷ്യര്ന്ന് വെച്ചാല് നമ്മള് ഉപയോഗം കഴിഞ്ഞ ആ ഒരു കവ തരുന്ന പ്ലാസ്റ്റിക് സാധനത്തെ ഒഴിവാക്കും പിന്നെ കുപ്പികളാണ് നമ്മൾ ഒരുപാട് കുപ്പികളൽ കുടിക്കാറുണ്ട് അപ്പ കുപ്പികൾ കുടിച്ച് കഴിഞ്ഞാ ആ കുപ്പികളങ്ങട് വലിച്ചെറിയാ അപ്പൊ ഇത്തരം രീതികളൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മക്ക് ഒരു സ്വഭാവ നമ്മ ശീലായി മാറി പക്ഷെ ഞാനൊ ഇതെപ്പളച്ചാ ശെരിക്കും ഇത് അനുഭവിച്ച്ണ്ടായച്ച ഞാന് ഒരിക്കല് ഗാംഗ്ടോക്ക് അഥവാ നമ്മടെ സിക്കിമി തലസ്ഥാന ഗാംഗടോക്കിൽച്ച് യാത്ര ചെയ്തിട്ട്ണ്ട് അതാ ഒരു ഒത്തിരി വടക്ക് കിഴക്കൻ ഇന്ത്യയിലേക്ക് ഒരു യാത്ര പോകുണ്ട് അപ്പൊ ഞാൻ അവിടെ പോയപ്പോൾ യഥാർത്ഥ ആ ഒരു നഗരത്തിന്റെ ഭംഗി നിക്ക് മനസ്സിലായത് കാരണം അവിടെള്ള ആളുകൾ ഭയര നിക്കാ രീതില് ഭയങ്കര തിക്കു തിരക്കുള്ള ഒരു ഒരു ഒരു നഗരാണ് ഒരുപാട് വിദേശ സഞ്ചാരികൾ അങ്ങട്ട് വരുന്ന്ണ്ട് പക്ഷെ ഞാൻ നോക്കിയിട്ട് റോഡിൽ ഒരിക്കലും ഒരു തരത്തിൽ വേസ്റ്റ് അവിടെ കാണില്ല അവരടുക്ക ഒരു മനസ് അവിടെല്ലേ ഭാഗത്ത് ഓോരോ ഈ വേസ്റ്റുള്ള ഒരു പാത്രം വെച്ചിണ്ട് അപ്പൊ ആളുകൾ അതിന് മാത്രം നിക്ഷേപിക്കുന്നുള്ളൂ അത് ഞാൻ അവിടെയും പലപ്പോഴും പല ആളുകളും ഇങ്ങനെ ഇടാ പോകുന്നത് കണ്ടു പക്ഷെ അവര് മറ്റുള്ള ആളുകൾ ഇടണ കണ്ടിട്ട് അതില് ഇടാൻ മടി കാരണം ഞാനും പലപ്പോഴും ഓർത്ത് നമ്മള് നമ്മുടെ ശീലം കൊണ്ട് നമ്മൾ അതിലടാൻ നോക്കും പക്ഷെ നമുക്ക് തോന്നും അത്രേം വൃത്തി നോക്കുന്ന സ്ഥലത്തെ ഇടാൻ തോന്നാ ആ രീതിക്ക് മനോഭാവം അവർക്കുണ്ട് അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ നാടിന് കാരണം അത്രത്തെ ആ രീതിയിലൊക്കെ സംരംഭം നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാം അത് ആളുകള് ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം നിക്ഷേ പിക്കുന്ന രീതിയിലേക്കൊക്കേ എത്തണം ഇപ്പെ നമുക്ക് നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിൽ ബീച്ചുകളിലൊക്കെ എത്തുന്ന ആ രീതിയിൽ വലിയ രീതിയില് പരിസ്ഥിതി മലിനീകരണം നടക്കുന്ന ആളുകള് അവിടേക്ക് വരുന്നു അവിടുന്ന് ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നു അതിന്റെ ബാക്കി വരുന്ന മറ്റുള്ള വേസ്റ്റുകളൊക്കെ അവിടെ അവിടെ വലിച്ചെറിയുന്നു അത് പിന്നീട് മറ്റു വരുന്ന സഞ്ചാരികള് ബുദ്ധിമുട്ടാവുന്ന രീതിയൊക്കെ ഇപ്പൊ നമ്മുടെ നാട്ടില് വലിയ രീതിൽ സംഭവിക്കണ്ട് അപ്പോ ഇതിനൊക്കെ ഒരു മാറ്റം വരണം പിന്നെ നമ്മുടെ സർക്കാർ സ്ഥാപനൾ വളരെ മുന്നിട്ടിട്ട് ഇത്തരം ഇതിൽ കർശന നടപടികൾ കാര്യങ്ങൾ സ്വീകരിക്കണം എന്നുള്ള താണ് ഇന്റെ ഈ ഒരു വിഷയത്തിലുള്ള ഒരു കാഴ്ചപ്പാട് എന്നുള്ളതാ
ഉം അപ്പോ നമ്മളപ്പോ അയ്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങള് നമ്മള് ഓരോരുത്തരും ഉ പ്ലാസ്റ്റിക് പിന്നെ ഉപയോഗിക്കുന്ന ആ ഘട്ടങ്ങ മ്മള് ഇപ്പൊ കടയിൽ പോകുമ്പോ അതുപോലെ തന്നെ അവിടെയൊക്കെ നമ്മള് ഓരോരുത്തരെ നിയന്ത്രിക്കുക അവരിപ്പോ സ്വാഭാവികയിട്ട് കടേന്ന് പതിവോ പിന്നെ പ്ലാസ്റ്റിക്കിന്റെ കവറായിരിക്കും നമ്മൾ നമുക്ക് തരുന്നത് പക്ഷേ നമ്മളതിന് വേണ്ടാ പറഞ്ഞിട്ട് നമ്മള് എന്താ പ പ്ലാസ്റ്റിക്ക് അല്ലാത്ത സഞ്ചി പോലെ തുണിസഞ്ചി പോലെ പ്ലാസ്റ്റിക്കിന്റെ പകരം നമുക്ക് പ്ലാസ്റ്റിക് അല്ലാത്ത വേറെയും നമ്മുടെ ഉപയോഗത്തിന് ഉപയോഗിക്കാൻ പറ്റണ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊ കൊണ്ടുപോയിട്ട് അതില് കൊണ്ടുവരാ അതുപോൽതന്നെ ഏ എന്തൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴും പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറക്കാനുള്ള എല്ലാ മാർഗങ്ങളും നമ്മൾ കണ്ടെത്തുക അതുപോലെ തന്നെ പിന്നെ ഈ വേസ്റ്റുകള് ആളുകള് ഇടുന്നതിന് തടയാൻ വേണ്ടി ക്കീട്ട് നമ്മള് നാട്ടിലൊക്കെ ഒരു ഐക്യകണ്ടേനാ എല്ലാരും ഒരുമിച്ചിട്ട് അതിന്റെ പ്രതിരോധ മാർഗങ്ങളും അതിന് ഓരോ കർശനമായ നിയമങ്ങളും വെക്കാ ഇവിടെ വേസ്റ്റ് ഈ പരിസരത്ത് ഇടാൻ പറ്റും എന്നുള്ളതും അങ്ങനൊക്കെ ഓരോ നിബന്ധനും നിയമങ്ങളും വെക്കാ കാരണം ഈ പ്രകൃതിസം സംരക്ഷണം എന്ന് പറ്ണത് അത് പിന്നെ ഭാവിയില് ഉള്ള വളർന്നു വരുന്നവർക്കും കൂടി പ്രകൃതിയെ നമ്മൾ സംരക്ഷിച്ച് നൽകണം അല്ലെങ്കിൽ അതവ ർക്കും എന്തിയും ബുദ്ധിമുട്ടാവും അതായത് ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും അവയവങ്ങളുടെ നിലനിൽപ്പിനാവശ്യമായ വായു അതുപോലെ തന്നെ ജലം മണ്ണ് വനങ്ങൾ എന്നിവയും ഏ വരും തലമുറകൾക്കായി കാത്തു സൂക്ഷി ക്കുന്ന പ്രക്രിയയാണ് ഇത് ഈ പ്രകൃതി സംരക്ഷണം എന്നുള്ളത് കാരണം പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ നിലനിൽപ്പിൽ തന്നെ അത്യാവശ്യാണ് നമ്മുടെ നിലനിൽപ്പ് നമുക്കിവിടെ ജീവിക്കണമെന്നുണ്ടെങ്കില് രോഗങ്ങളില്ലാതെ പ്രയാസ സങ്ങളില്ലാതെ ജീവിക്കണമെന്നുണ്ടെങ്കില് ആ പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കണം നമ്മൾ നമ്മുടെ ജീവനെ സംരക്ഷിക്കുന്നത് പോലെ പ്രകൃതിയെ നമ്മളെന്തു ചെയ്യണം സംരക്ഷിക്കണം ഇതിനായി പിന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങളെ ചെയ്യാൻ കഴിയും അതുപിന്നെ നമുക്കെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് ങേപിന്നെ മരങ്ങളു വെച്ച് വെച്ച് പിടിപ്പിക്കുക ആ മരം വളരുമ്പത്തന്നെ നമുക്കതൊരു സന്തോഷം നൽകും അത്രല്ല അത് നമ്മുടെ കാലഘട്ട് ട്ടത്തിന് ശേഷം ഒരുപാട് ആളുകൾക്ക് അത് ഉപകാരപ്പെടുകാണ് പക്ഷികൾക്ക് പിന്നെ മനഷ്യ മനുഷ്യർക്ക് പല ജീവജാലങ്ങൾക്കും ഉ
അതെ അതെ ആയിങ്ങൾ പറഞ്ഞ കാര്യാട്ടോ ആ നിങ്ങള് പറ കാര്യാണ് മരങ്ങള് എന്നുള്ളത് ഏറ്റവും അടിസ്ഥാന കാര്യാ കാരണം ഞാനീ ശ്രെദ്ദിച്ച ചെറിയൊരി കഴിഞ്ഞൊരു കഴിഞ്ഞ ഐ പി എല്ലു സംഭവിച്ചപ്പോ അതില് എനക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം ഒരു ഡോട്ട്ബോളെറിഞ്ഞാല് ഒമ്പതെ ഏ മരങ്ങളു നടാവുന്നൊരു ഒരു പദ്ധതി കൊണ്ടുവന്നു അതിലൂടെ ലക്ഷക്കണക്കിന് മരങ്ങളെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ടെ നട്ടെ പിടിപ്പിക്കാനുള്ളൊരു അവസരം ഉണ്ടായി അപ്പം ഇത്തരം രീതിൽ നല്ല പദ്ധതികളെ കൊണ്ടുവരാ പലപ്പോഴും ചെറിയ ചെറിയ പേരെ തൈകൾ നമ്മളിപ്പോ നട്ടുപിടിപ്പിക്കുമ്പോൾ അതുകൊണ്ട് ണ്ടാകുന്ന ഉപകാരങ്ങളെ പലപ്പോഴും നമ്മുടെ ശേഷം വരുന്ന ജനത സമൂഹത്തിനായിരിക്കും പലപ്പോു നമ്മുടെ മക്കളുടെ മക്കൾക്ക് പലപ്പോും ഉപകാര നമ്മൾ അനുഭവിക്കുന്ന ഇപ്പഴത്തെ ഒരു മര നമുക്ക് ഒരുപാട് മാമ്പയം തരുന്ന അതെ ചക്കപോലുള്ള ഈ മരങ്ങാങ്ങൾ ഒരുപാ പായൃഗ കിട് മരങ്ങള് അതിനൊക്കെ കുഴിച്ചിട്ടത് ഒരു നാല്പതെ മുപ്പതെ മുപ്പതെ അമ്പർഷം മുമ്പാരിക്കും അത് നമ്മുടെ മുത്തച്ഛന്മാരെ കുഴിച്ചിട്ട മരങ്ങളാണ് അപ്പൊ നമ്മളിപ്പോ കുഴിച്ചിടുമ്പോ അതിന്റെ ഉപകാരം ചിലപ്പോ നമുക്ക് കിട്ടണന്നില്ല അതിന്റെ ഉപകാരം കിട്ടുന്നത് ചിലപ്പോം നമ്മൾക്ക് ശേഷം വരുന്ന സമുദായത്തിനായിരിക്കാം അപ്പൊ അത് അത് മാത്രല്ല കേട്ടോ പിന്നെ വേറേചില അതിപ്പോ പക്ഷികൾ നിങ്ങൾ പറഞ്ഞപോലെ പക്ഷികളെ മറ്റു മൃഗങ്ങൾക്കും അതുകൊണ്ട് ഒരുപാട് ഉപകാരമുണ്ട് പ്രത്യേകിച്ച് അവർക്ക് കൂട് കൂട്ടാനാണെങ്കിലും അല്ലെങ്കിലെ അവർക്ക്ഈ ഏ മറ്റുള്ള പാർക്കാനാണെങ്കിലും അങ്ങനെല്ലാം കൊണ്ട് മരങ്ങൾ കൊണ്ട് വലിയ ഉപകാരങ്ങളിണ്ട് അപ്പോ ഇത് ഇതിന്റെ ഏറ്റവും അടിസ്ഥാനപര കാര്യം പിന്നെ നിങ്ങളു പറഞ്ഞ മറ്റൊരു കാരണം നമുക്കീ സഞ്ചികളെ അത് ഞാൻ ഏറ്റവും അതിനോട് ഭയങ്കര യോജിക്കുന്നുണ്ട് നമുക്ക് ഇത്ര മറ്റേ സഞ്ചികളു വല വളരെ രീതിയിൽ വ്യാപകമാക്കണം ഇപ്പൊ കടകളിലേക്ക് പോകുമ്പോ അവ ഇത്തരം നമ്മള് കവറുകൾ ഒയി വാക്കിയിട്ട് നമ്മള് സഞ്ചി കൊണ്ടുപോവാ എന്നട്ട് അതില് സാധനം വാങ്ങിയിട്ട് പോരുവാ എന്നിട്ട് അതെന്തിനേക്കെ ഒന്ന് നന്നാക്ക ഒന്ന് കൈകാണ്ട് കഴിട്ട് ഒന്ന് ഉണക്കാടാ എന്നിട്ട് പിന്നെ അടുത്ത രീതിയിൽ പോകുമ്പോ അത് ഉപയോഗിക്ക അങ്ങനത്തെ രീതിയിലൊക്കെ എത്തണം അല്ലാതെ ഇപ്പോഴും ആ പണ്ടത്തെ രീതി ആ ഉപയോഗ എന്നിട്ട് അത് ഉപയോഗച്ച് വലിച്ചറിയ പിന്നെ ഒരു കാര്യം ഇതിനെ കൃത്യമായി സംസ്കരിക്കാനുള്ള അതൊരു പദ്ധതി കൂടെ നമ്മ നാട്ടി വരണം പലപ്പോഴും നമുക്കില്ലാതെ പോകുന്നത് കാരണം എവിടെ ക്കാണ് നമ്മളീ ഈ വേസ്റ്റുകളൊ ക്കെ ഒന്നു കൊണ്ടുപോകുന്നത് ന്നും പയഞ്ഞിട്ട് കാര്യമില്ല പലപ്പോഴും അറിയില്ല അപ്പോ നമ്മടെ പഞ്ചായത്തൊക്കെ മുൻകൈ എടുത്തിട്ട് ഇത്തരം രീതിയിൽ ഇതിനേ ക്കാനും അതിനെ കൃത്യമായ രീതിയിലെ സംസ്കരിക്കാനൊക്കെയുള്ള പദ്ധതികൾ കൊണ്ടുവരണം അത് ജനങ്ങളുടെ ഒരുപാട് ബുദ്ധിമു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ സംസ്കരിക്കണം വേണം എന്നുള്ളതാണ് എന്റെ ഈ ഒരു വിശയത്തിൽ കാഴ്ചപ്പാടെ അപ്പോ ഈ കൂടുതലായിട്ടോ എനിക്കൊക്കീ എന്ത് പറയാനീവിഷയത്തില്
പറഞ്ഞത് വളരെ കറക്റ്റാണ് നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മളെന്ത് ചെയ്യാ പിന്നെ കവറിന് പകരം സെഞ്ചികൾ ഉപയോഗിക്കുക അങ്ങനെ ഏതെല്ലാ രീതിയിലുള്ള മാർഗ്ഗം മാർഗ്ഗങ്ങളുണ്ടോ ഈ മാലിന്യങ്ങളെ തടയാനുള്ളത് അതൊക്കെ നമ്മൾ ചെയ്യുക അതുപോലെ തന്നെ ഏ ഒരുപാട് മരങ്ങളെ നമുക്കിപ്പോൾ ഒരുപാട് വൈ ടൈമുണ്ടല്ലോ അതിൽ ഒരുപാട് പിന്നെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക അതെല്ലാവർക്കും എന്ത് ചെയ്യുക ഒരു ഗൊണം മാവു നമ്മളു കാരണം അതിൽ മറ്റുള്ളവർക്കൊരു തണലാകും ഒരു ഗുണമാവും എന്നാണ് ഇതിനെക്കുറിച്ച് കുറിച്ചിട്ട് പറയാനുള്ളത് ഇനിയിപ്പോ ഇതിനെ പറ്റി പറയണെങ്കിൽ ഒരുപാടുണ്ട് നമുക്ക് ഇനി അത് പിന്നെ സംസാരിക്കാല്ലേ
അതെ നമുക്ക് അവസാനിപ്പിക്കാം ശരിയെന്നാ
ഓക്കെ ഓക്കെ ശരി
ശരി ശരി